ഹലോ.
ആഹ് എന്തൊക്കെയണ്ടടി?
ഇവിടെ പ്രത്യേകിച്ചൊന്നുല്ല ക്ലാസ്ല്ലന്ന ചുമ്മാ ഇരിക്കാ.
മ്
നിങ്ങൾക്ക് ക്ലാസ്സിലല്ലോ ല്ലേ?
ഇല്ല.
ആ മഴയൊക്കെ ഇണ്ടാ അവിടെ?
എങ്ങനെ ചെലവായിക്കല്?
ഞാനിങ്ങനെ ചുമ്മാരിക്കും പിന്നെ എന്തെേലൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യും.
ആ സൈഡ് ബിസിനസെന്തെിലും നോക്കലിണ്ടോ?
സൈഡ് ബിസിനസോന്നും നോക്കണില്ല ആ പക്ഷെം ചെയ്താ കൊള്ളാന്നൊക്കെ ഇണ്ട്.
ക്കണ്ട് എങ്ങനെ തുടങ്ങതാണ് ഒരു ഇത് എന്താ തുടങ്ങ എങ്ങനെ തുടങ്ങ.
അതെ എന്തേലും ചെയ്ത് തുടങ്ങണം.
ഇപ്പാണെങ്കിൽ ഫുള്ള് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇല്ലേ?
ആഹ് അതെ ഞാന് ഞാനാണ ഇപ്പ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നുണ്ടേ. ആ എംബ്രോയിയ്ഡറി ഒക്കെ ചെയ്യുന്നുണ്ട് എംബ്രോയിഡറി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ എന്തെലും ചെയ്തിട്ട് ചെറിയരു ബിസിനസ്സ് ആയിട്ട് തുടങ്ങിയാലോ
ആഹ് വേറെ ഒന്നുല്ല നമ്മളെ ചെലവിനല്ലാത എങ്ങനെയലും നമ്മക്ക് കിട്ടിയല് പിന്നെ അത് പാരന്റ്സിനോട് ചോയ്ച്ചാണ്ടാലോ.
ആ പിന്നെ അതുപല്ല ഇപ്പ നമ്മ മീശോരൊക്കെ കാണുന്നില്ലേ കുഞ്ഞു കുഞ്ഞു വിലയ്ക്കൊക്കെ ഇപ്പത് നൂറിനും ഒരു ഇരുന്നൂറ് മുന്നൂറിന്റെ ഒക്കെ ആ ഒരു അടുത്തുള്ള എന്താ പ്രോഡക്ട്സ് ഒക്കെ വിക്കുന്നില്ലേ? അപ്പൊ നമുക്ക വേണമെങ്കിൽ ആ ഒരു ആപ്പിലൊക്കെ നമുക്ക് കേറി എന്താ നമ്മുടെ പ്രൊഡക്ട്സ് എന്നിട്ട് അയിന് നമുക്ക് കുഞ്ഞു വരുമാനം ഒക്കെ കിട്ടുമല്ലോ.
പിന്നെ അതുല്ല മീഷോലേന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ട് സിസ്റ്റം ഉണ്ടല്ലോ റിസെല്ലിങ് ഓർഡർ. ന്നിട്ട്. ഞാൻ ഇപ്പൊ കൊറേ ഇ അടുത്തായിട്ട് കൊറേ വീഡിയോസ് കണ്ടിന്നു അതായത് ഇപ്പോ മീഷോന്ന് നമ്മുക്ക് സാധനം വാങ്ങിട്ട് നമ്മുക്കൊരു വെബ് സൈറ്റ് ഇണ്ടാക്കിട്ട് അതില് നമ്മളെ നമ്മളെ ഇതുപാടെ ചേർത്തിട്ട് അങ്ങനെ കുറച്ചും പാ ക്യാഷ് കൂട്ടിയിട്ട് അങ്ങനെ സെല്ല് ചെയ്യണ
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട അങ്ങനെ ചെയ്യണന്നെ അതുവല്ല നമുക്കിപ്പോ എന്തെങ്കിലും സ്ണ്ടെങ്ക നമ്മ ഇതേപോലെ എന്തെലുമെ ചെയ്തിട്ട് നമ്മ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞൽ നമുക്കായിട്ട് ഒരു വരുമാനിണ്ടാവും.
ആഹ് വേറൊന്നും വേണ്ട നമ്മുക്ക് ഇപ്പ ചെറിയൊരു ഡ്രസ്സിന്റെ ഒരു ബു ടങ്ങയാണെങ്കിലും അതിപ്പോ ഇൻസ്റ്റയിലെ ആഡസ് ഒക്കെ ആക്കി
അതെ ഇപ്പ ഇൻസ്റ്റഗ്രാമില് ഫുൾ എല്ലാവരും ഇ ഇൻഫ്ലുവൻസേഴ ആണെങ്കിലും ഇപ്പ കുട്ടികൾ സ്റ്റുഡൻറ്സെ എല്ലാവും ഇപ്പ ക്രോഷി ഒക്കെ ചെയ്തിടുന്ന് കണ്ടിട്ടില്ലേ? ക്രോഷിയൊക്കെ ഒക്കെ ചെയ്തിട്ട് ബിസിനസ്സയിട്ട്. ചെയ്യുണതും അതുപോലെ ഇ ജ്വല്ലറിസ് ആണെലും ഡ്രസ്സ് ആണെലൊക്കെ കുഞ്ഞ് കുഞ്ഞ് ബിസിനസ്സ് തുടങ്ങയിട്ട വലിയ കരാവണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റുഡന്റ്സ്ന്ന് പറയുമ്പോ കുഞ്ഞുകുഞ്ഞു ബിസിനസ്സ് ഇടന്ന് കിട്ടുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പ നമ്മൾ ഒരു വെബ്സൈറ്റ് അതെ വെബ്സൈറ്റ് ഉണ്ടാക്കണ തന്നെ ഇല്ലാ ചിലപ്പ നമുക്ക് വേണങ്കി ഇൻസ്റ്റഗ്രാമിൽ കൂടി വാട്സ്ആപ്പിൽ കൂടി ഒക്കെ സെല്ലേയ.
ആ അപ്പൊ ഫുള് അങ്ങനെ. എല്ലാരും അങ്ങെ തന്നെ.
അതെ ഇപ്പൊ അതിന്റെ ഒരു ലോകം കൂടിയണല്ലോ പിന്നെ നമുക്ക് അതിനായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. ങ്ങക്ക് പ്രത്യേകിച്ച് വേറരു എമൗണ്ടും മുടക്കണ്ട ഇൻവെസ്റ്റ് ചെയ്യണ്ട സ്വന്തമായിട്ട് തന്നെ ചെയ്യയും ചെയ്യ.
ഇപ്പ നമ്മള് സ്റ്റുഡന്റ്സ ഒക്കെ ആണെങ്കിലും അങ്ങനെ സുഖമല്ല ഇപ്പോൾഹ് വീട്ടമ്മമാണെങ്കിലും സ്റ്റുഡൻറ്സ് ആ- ലൊക്കെ ഓൾക്കു കിട്ടുന്ന ഒഴിവ് സമയം ഇതിനായിട്ട് ചലവഴിച്ചാ നമ്മക്ക് അൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലേ?
ആഹ ശെരിയ നമുക്ക് പിന്നെ അതു വല്ല നമ്ക്ക് പിന്നെ നന്നായിട്ട് ടൈമ ണ്ട് ഇപ്പൊ ചാർട്ട് വർക്ക് ഇ എന്തങ്കിലുംഇപ്പ എംബ്രോയ്ഡറിയോ ക്റോഷയോ അങ്ങനെ എന്തെങ്കി എറ നമക്ചെയ്യാൻ പറ്റും പിന്നെ നമക്ക് വേണെങ്കി സ്വന്തായിട്ട് ഒര് എന്താവെബ്സൈറ്റ് ണ്ടാക്കണെങ്കിൽ അതും ഇപ്പൊ പറ്റും കാരണം ഇപ്പ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റില്ല സമയം വേണം പിന്നെ അതേപോലെ സ്കില്ല് വേണം. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ എല്ലാം പെട്ടെന്ന് അതെ ഫോൺള്ളതോണ്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും.
പിന്നെ നമ്മുക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പേ ചാചിപിട്ടി അങ്ങനത്തെ ആപ്പ്സ് ഒക്കെല്ലേ നമുക്ക് ഐഡിയാസ് അങ്ങനത്തെ
അതെ ആ അതെ അതെ ഇപ്പൊ നമുക്ക് എന്തൊരു ഡൗട്ട് വന്നാലോ അല്ലെങ്കിൽ സ്റ്റാർട്രിങ് ട്രബിള്ളോ അങ്ങന ഇപ്പോ ആരെങ്കിലും ഇത് മുമ്പ് ചെയ്തവരുടെ എന്തെിലും ഇൻഫർമേഷനക്കെവാണെങ്ക ന നമക്ക് പെട്ടന്ന് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇൻസ്റ്റഗ്രമിൽ കൂട ആണെിങ്കിലും വാട്സപ്പ് കൂയാണെങ്കിലും.
അതാണ് കുറച്ചും കൂടെ എളുപ്പം
അ ഗ ചാജി പിറ്റി ജെമിന പോലെ ഗൈഡയാനഉള്ള ആൾക്കാരുണ്ടാവകു എന്തെേലുമൊക്കെ ചെയ്ത് തുടങ്ങണ ന്നുണ്ട് ബിസിനസ് നീ എന്തേങ്കലും നോക്കുന്നുണ്ടോ?
ക്കെ വിചാരിക്കും. പക്ഷെ തുടങ്ങൻ ഒരു എന്തോ ഒരു ആ എന്തോ ഇത് സ്റ്റാർട്ടിംഗ്ട്രേബ്ള് തൊടങ്ങി കയ്ഞ്ഞാപിന്നെ അങ്ങനെ ആ തൊടങ്ങി കഴിഞ്ഞാ പിന്നെ അങ്ങനെ ചെയ്തൊണ്ടേയിരിക്കും.
ആ പിന്നെ ക്ലാസ്സായതുകൊണ്ട് നമുക്ക് അതിന്റേതായിട്ടുള്ള ടൈം മാനേജ്മെന്റ് ചെയ്യണം കാരണം എക്സാം - എന്താ അതേപോലെ പ്രോജക്ട് പിന്നെ അതേപോലെ സെമിനാർ ഉണ്ടാവും. ഇങ്ങനെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന അതെ അങ്ങനെ കാര്യങ്ങളും വരുമ്പോ
ആ കൺസറ്റേ സീരിയസായിട്ട് എല്ലാ ദിവസവും കുറച്ച് ടൈമെങ്കിലും ഇതിന് മാറ്റി വെക്കാണങ്കിഞമ്മക്ക് അയിന് വരുമാനം ഉണ്ടാക്കും ചെയ്യാം.
ആ അത് കാര്യ കേട്ടോ കാരണം എന്താണ് നമ്മൾ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത് എങ്ങനെയ ആക്കണം എത്രത്തോളം ആക്കണം എന്നൊക്കെ? ഓക്കെ അപ്പൊ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്‌ ഇങ്ങനെ പിന്നെ അതുമല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറ പഠിക്കുന്നുണ്ട് ഐ അപ്പൊ സ്റ്റാർട്ടിംഗ് എങ്ങനെയക്കണം ഒരു ബിസിനസ് എങ്ങന റൺ ചെയും. അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടു പോണം ഏതൊക്കെ രീതിയിലക്കോ അതിന്റെ എമൗണ്ട് കാര്യങ്ങളും ക്യാഷിങ്ങും എല്ലാം പഠിക്കണണ്ട് അപ്പ നമുക്ക് അതിലരു ഡൗട്ട് വരാനും സാധ്യതയില്ല. പിന്നെ ഇപ്പോഴത്തെ കാലംന്ന് പറയുന്നത് ഫുള്ള് അ മൊബൈൽ ഫോണിന്റെ ആണല്ലോ?
ആ അതാണ് നമ്മളന്നെ ഇപ്പൊ സെക്കൻഡ് ഇയറിന്പഠിച്ചിന്നില്ലേ? മറ്റേ കണ്ടന്റ് റൈറ്റിംഗിട്ട് കൊറെേ ഇതാളൊക്കെ മറ്റേ എസ് ജിഒ പറഞ്ഞാണ്ട്
അതെ അതെ
നമ്മള് ആ ഈ കാര്യങ്ങളൊക്കെ നമ്മള് പഠിക്കുന്നുണ്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാ മതി. നമ്മൾ തീയറി പടുക്കാതെ പ്രാക്ടിക്കലായിട്ട് ചെയ്താ പോരെേ?
ഇപ്പ തന്നെ എത്ര സ്റ്റുഡൻറ്സ് ഇൻസ്റ്റിഗ്രമിൽ കയറിയ തന്നെ സ്റ്റുഡൻറ്സ് ആണ് കൂടുതൽ ബിസിനസ്
സ്റ്റുഡൻസും അതുപോലെ വീട്ടമ്മമാരൊക്കെയാണ് ഫുള്ള് - ഇപ്പൊ ആരും വീട്ട് വെറുതെ ഇരിക്കുന്നില്ല എല്ലാരും ഓരോ ബിസിന ആയിട്ട് ചറ്റും ചെറിയ ഓരോ സംഭവങ്ങളൊക്ക ആട്ട് എല്ലാരും തെടങ്ങ
നമുക്കും തുടങ്ങണം കാരണം എന്താ നമുക്ക് നമ്മുടെ പോക്കറ്റ് മണിക്ക് വറുതെ നമ്മൾ മറ്റുള്ളൊരു പാരൻറിസിന്റെ ബുദ്ധിമി - ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആശ്യം നമുക്ക് വേണ്ടല്ലോ? അപ്പൊ നമ്മൾ ഇതേപോലെത് തുടങ്ങി കഴിഞ്ഞാ എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. അതെ അതെ നുക്ക എന്തായാലും എ ഹെൽപ് ചെയ്യൻാണെങ്കിലും. ഇപ്പ സ്കൂളിൽ പോയാലോ കോളേജിൽ പോയാലോ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ ഉള്ളതൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പിംഗ ആയിട്ട് ആവണം പൊർ പുറത്തു ഒരാളെ വെക്ക അങ്ങനൊ
ആ അന്നപ്പോ നമ്മൾ സ്വന്തമായിട്ട് നമ്മള ഒറ്റയ്ക്ക് തുട അങ്ങന ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് കൂടി അങ്ങനെ തുടങ്ങിയാലും എല്ലാർക്കും പാട് എല്ലാവരും ക്യാഷ് എടുത്തിട്ട് അങ്ങനെ ഒരു തുടങ്ങാണെങ്കിലും പറ്റും
അത് പിന്നെ ഇന്നോവേഷൻ ആണങ്കിലും ഇപ്പ നമ്മളിപ്പോ ഒരു ഐഡി ഷെയർ ചെയ്യണങ്കിൽ കൂടി നമ്മളുടെ മാത്രം പോയോ ഞാൻ ഒറ്റയ് തീരുമാനത്ത എന്ത്
അതാണ് ഫ്രണ്ട്സ് പാടുണ്ടെങ്കിൽ എല്ലാവരും ക്രിയേറ്റിവിറ്റി ഒക്കെ കൂട്ടിട്ട് നമുക്ക് കൊറെേ കണക്ക് കിട്ടൂലേ ഐഡിയസ് ഒക്കെ കിട്ടൂലേ അപ്പോ എല്ലാവരും
അതെ അപ്പൊ ആ ഹെൽപ് ചെയ്യാനാണ് സഹായിക്ക ആണെങ്കിലും അതുപോല ഐഡിയ ഷെയർ ചെയ്യാനാണെങ്കിൽ എന്തിനാന്നെലും വർക്ക് ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും അപ്പോ നമ്മുക്ക് അത്ര അതിന്റെ ഒരു ടെൻഷൻ ഇല്ല
പിന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ട് കുറച്ചുംപാടെ കൂടുകയും ചെയ്യും ഇങ്ങനെയൊക്കാവുമ്പോ
അതെ ബിസിനസെന്ന് പറഞ്ഞ പിന്നെ അതെ അതെ കാരണം എന്ത ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയ ചെയ്തൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ചിന്തിച്ചു കൂടാ കാരണം നമ്മൾ കുറച്ച് ലേറ്റായി എന്നാലും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് ആലോചിക്കുമ്പോ അത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ കൂടിയാണ്
ലേറ്റ് ആയിട്ടൊന്നും ഇല്ല നമ്മുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ തുടങ്ങ എന്തായാലും തുടങ്ങാ
അതെ എന്തായാലും ഇപ്പോ ഞാനിപ്പോ പിന്നെ ഇപ്പ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട് ഓക്കെ എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് കിട്ടുന്നു കുറച്ച് അറിവുണ്ട് ഞാാനത് ചെയുന്ന ആളാണ് ഇപ്പോ സൊ എനിക്ക് അതിനെ കുറിച്ച് കിട്ടണം ഇപ്പോ നിനക്ക് വേറെ എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ നിനക്ക് അത് ചെയ്യാം അപ്പ നമ്മുക്ക് ഒരു ബിസിനസ് ആയിട്ട മാത്രം നോക്കണ്ട നമുക്ക് ഇപ്പോ ആർക്ക് എന്തൊക്കെ സ്കിൽ ഉണ്ടോ കൂടിച്ചേർത്ത്ച്ച നമുക്ക് കമ്പൈൻ ആയിട്ട് നോക്കി കഴിഞ്ഞാ കുറച്ചും കൂ ബെനിഫറ്റ് ആയിരിക്കും നമ്മുക്ക് ഇപ്പൊ ഞാനിപ്പോ ഇത്ര എന്താണ് എംബ്രോയിഡറി ചെയ്യണ നിനക്ക് അറിയാമെങ്കിൽ നീ അത് ചെയ്യുക ഇപ്പ നമ്മുടെ ഫ്രണ്ട്സിന് വേറെന്തങ്കിലും സ്കിൽ പെയിന്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെ സ്കിൽ അത് ചെയ്ത് അല്ലാത്തൊരു ബിസിനസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും
ഇപ്പ വേറെ ബിസിനസും തുടങ്ങാ തന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഇപ്പോ എല്ലാവരും അങ്ങനെ ചിലതൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചിട്ട് അതിലും കുറെേ വ്യൂസും ലൈക്സും ഒക്കെ കിട്ടാ നമുക്ക് ഉള്ളത് ക്യാഷക്കെ കിട്ടൂല്ലേ കൊറെ അങ്ങനെ ഓരോ ഇതോളോക്കേയുണ്ട് നമ്മളും എന്താ ചെയ്യണം അ വെറുതെ വീഡിയോ എടുത്തിട്ടാ തന്നെ മതി
ആ അതും ഒരു കണ്ടന്റ്റേറ്റി ആയിട്ട് പോകും കാരണം നമ്മൾ ബിസിനസ് പറഞ്ഞ നമ്മ ചെയലും മാത്രമല്ലല്ലേ നമ്മൾ ചെയുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യണതും എല്ലാം ബിസിനസ്സ് ആണെങ്കിലോ ആണല്ലോ
ഇപ്പൊ ഫോൺ തുറന്നാ എല്ലാവരും കണ്ടന്റ് റൈറ്റിങ് കണ്ടന്റ് ക്രിയേഷന്
കണ്ടൻ്റ് ക്രിയേഷൻ അത് കാരണം ഈ ഇപ്പോൾ കുറച്ചും കൂടി പ്രാബല്യത്തിൽ നിൽക്കുന്നത് കണ്ടന്റ് ക്രിയേഷനും കണ്ടന്റ് റൈറ്റിങ്ങു ആണ് കാരണം നമ്മളൊരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താ മറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ അത് അവർക്ക് എത്രത്തോളം എന്താണ് ഉപകാരപ്പെടുന്നുള്ളത് ഇനിലാണ് നമ്മുടെ എന്താണ് വിജയം ഇരിക്കുന്നത് ശരിക്കും ബിസിനസിന്റെ
പിന്നെ അതെല്ല ഇതിന് മോശവശങ്ങളും ഉണ്ട് അതായത് ഇൻഫ്ലുവൻസേഴസ് ഒക്കെ പൈസ കിട്ടുന്നില്ല അതായത് ഈ കമ്പനീസ് ഒക്കെ ചില ചിലതൊക്കെ നല്ല പ്രൊഡക്ട് സാ ഒക്കെ എല്ലാത്തിനെയും കുറ്റം പറയാനല്ല പക്ഷേ ചില മറ്റ മോശമായ പ്രൊഡക്ട്സ് ഒക്കെ ഈ ഇൻഫ്ലുവൻസഴസ് ക്യാഷ് ക്യാഷ് കിട്ടുമോന്ന് അറിയുമ്പോ അവർ പ്രമോട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ കാണുമ്പോ എന്താ വിചാരിക്കാം അവർ പറഞ്ഞെ എഴുതിട്ട് വാങ്ങുകയും ചെയ്യും പിന്നെ അതാണെങ്കിൽ ഇപ്പോ വേറെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനൊക്കെയല്ല ഇപ്പോ
ആ അങ്ങനെ ഞാൻ കൊറെ കണ്ടിട്ടുണ്ട് കാരണം അവർ എന്താ പറയാ ഇത് ചെയ്ത ആ ഇത് ചെയ്ത് നല്ലതായിരിക്കും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെ നന്നായിട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്യാഷി ന് വേണ്ടിട്ട് കാണിക്കും പക്ഷെ നമുക്കത് എല്ലാർക്കും സെറ്റ് ആവണം എന്നില്ല കാരണം പിന്നെ ഇതിന്റെ മോശവശം പറയണത്
ഓഫറെയ്യും കമ്പനിസ് അപ്പോ ഓല് അത് പ്രൊമോട്ട് ചെയുകയും ചെയ്യും പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അറിയില്ലോ ഇതു ഓരിങ്ങനെ ക്യാഷ് കൊടുത്ത് ഇതാക്കണെന്ന് നമ്മളത് കാണുമ്പോ ആ ഓല്ക്ക് നല്ലതാണ് അപ്പൊ നമ്മുക്ക് വാങ്ങി ക്കാം നമ്മളെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും പിന്നെ ലാസ്റ്റ് അത് പാളും ചെയ്യും.
അതെ ഇതിലാണ് പറയുന്നത് കാരണം നമ്മളിപ്പോ ഒരു എന്താ ഡിജിറ്റൽ മാർക്കറ്റിലിങ്ങ് പോയി പെടുകയാണെങ്കിൽ അത് ഏത് വഴിയിൽ പോയി പെടുന്നത് നമ്മളെ തീരുമാനിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഇണ്ട് ചെല ചതിക്കുഴികളും. ണ്ട് അതി പോയ്‌ പെടാനും പാടില്ല പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞറിയലാആയിട്ടുള്ള എന്താ ബിസിനസിന് ബിസിനസ് എന്താ ബിസിനസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദോഷായിട്ട് വരാൻ കാര ചാൻസ് ഒള്ളത്.
ആഹ് അ ശരിക്കും ല്ലതാണ്.
അതെ ഇപ്പൊ നമ്മളിപ്പോ നല്ല രീതിയിൽചെയ്താലും അതിന്റെ മോശം കാണിക്കാനോ അല്ലെങ്കിൽ അതിന് വേറെ രീതിയിൽ കാണിക്കാനോ യിട്ട് വേറെ ആൾക്കാരുണ്ടാവും.
ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുയിരിക്കും നമ്മളെ ഒരു പ്രൊഡക്ടിന്റെ
ഉം
എന്നിട്ട് പിന്നെ ചില കമന്റ് സെക്ഷനിലൊക്കെ ഉണ്ടാവും കുറെ ആളുകൾ ഇപ്പ നമ്മളൊരു ബിസിനസ്സ് തുടങ്ങിയ അങ്ങനെ നമ്മളെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടു. എന്നിട്ട് പിന്നെ കമന്റ് സെക്ഷനിൽ ഉണ്ടാ കുറേ ആൾക്കാര് ഓലെ നമ്പറക്കെ കൊടുത്ത് ഫേക്ക് നമ്പറോള് കൊടുത്തിട്ട് അങ്ങനെ കൊറെ തട്ടിപ്പ് നടക്കണില്ലേ പ്പഅയിന്റെ എടേൽ കൂടി.
അതെ തട്ടിപ്പ്‌ അതിലൊന്ന് വീഴാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഒരു ഇതാണെന്ന് മാത്രം.
ക്കണ്ടത്
അതെ എന്നപിന്നെ നമുക്കിതിനെ കുറിച്ച് ഇനി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാട്ടോ.
ആ എന്നാ ശരി ആഹ് ആഹ് ശരി.